ഹലോ?
ഹലോ അസ്സലാമു അലൈക്കും.
വലൈക്കും മുസലാം. എന്തൊക്കെയാ വർത്താനം ആ സുഖാണ്.
ഉറങ്ങിയോ കുട്ടി ഉറങ്ങിയോ?
ആ ഉറങ്ങി പെണ്ണ്ഒറങ്ങി. ആ രണ്ടും രണ്ടും ചെയ്യും രണ്ടും പഠിപ്പിച്ച് ശീലാക്കി അല്ലെങ്കി നമുക്ക്. ഒന്നു തന്നെ ശീലവായാ പിന്നെ എങ്ങടെങ്കിലും പോകുമ്പോഴാവും ഉം
ആ ആ ആ നമ്മള് വീട്ടീന്ന് പൊറത്ത് പോകുമ്പോളൊക്കെയാണ്. നമ്മള് തൊട്ടിലിട്ട് ആട്ടി ഉറക്കിയാലുള്ള കെതിയൊട് വര.
എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോഴും. അങ്ങനെ ക്കെ എടങ്ങേറ് ഉം അങ്ങനെ ആട്ടീട്ടേ ഉറങ്ങൂന്ന് എല്ലാതും എല്ലാതും ശീത് ശീലിച്ചത് കൊണ്ട് ആട്ടിയാലും ഉറങ്ങും തോളി കിടന്നാലും ഉറങ്ങും ഉറക്കം വന്നാ അങ്ങനെ ചെലപ്പോ നമ്മള് ഉം തോളി കെടന്നിട്ടേ ഉറങ്ങു കോറ കൊടുക്കും ബാലവാടി ഈ അമൃതപ്പൊടി കൊടു ക്കലൊട്ങ്ങി അങ്ങനെ ചോറു കൊടുക്കും ആഹ് കിട്ടും
ആഹ് ആഹ് ആഹ് പോയി കൊണ്ടര്ണ്ട്യരൂല്ലേ
ആഹ് പോയിക്കൊ കൊറച്ച് ദൂരത്താണ് എടുത്തില്ല അപ്പൊ പിന്നെ മാസൊന്നും ചെലപ്പം ഓരു കുളിച്ചൊന്നുല്ല ഉം ഉം
ആഹ് ഞാനും ഇവിടെ അങ്ങനെ തന്നെ ചെയ്യല് എല്ലാ ദിവസവും ഒന്നും മാസ് ത്ത് ലൊന്നും പോവൂല ഇങ്ങനെ കയ്യാണെങ്കില് അപൊ ഇപ്പൊ ഓന് കഴിക്കണൂല്ല ഇപ്പൊ നമുക്ക് തന്നെ മടിയാണ് നമ്മളിപ്പോ ഉള്ളത് അങ്ങനെ കൊടുക്കും സെപ്പറേറ്റ് ആയിട്ട് വേറൊന്നും ഉണ്ടാക്കി കൊടുക്കലില്ല ഇപ്പൊ
ക്ണെ നല്ലതാണ്
ആഹ് നല്ലതാണ് ആഹ് ഉംഉം
ന്നെ ഇന്ന് എന്ത് നമ്മള് നമ്മുക്കന്നെ എന്ത് എന്തൊരു മൂടി വയ്ക്കുമ്പോ അത് നമ്മുക്കൊരു തിന്നാൻ കഴിയില്ലല്ലോ മക്കളെ പറഞ്ഞിട്ട് കാര്യവില്ല നമ്മക്കേ അങ്ങനെ ഉം ഇപ്പൊ കോറ ഇപ്പം അങ്ങനെ തിന്ന്ണില്ല പ്പൊരു ഓക്കാനം വരുന്ന പോലെയായി ഇനി വേറെ മാ വേറെന്തെങ്കിലും കൊടുക്കേണ്ടി വരും ഇനി പയോ അങ്ങനെയൊക്കെ തൊടങ്ങി പഴം കൊടുക്കും മുട്ട പുഴുങ്ങിയിട്ടു പഴവും അങ്ങനെയൊക്കെ അങ്ങനെ മാറി മാറി കൊടുക്കും
ഏഹ് പൊടി ങ്ങള് ണ്ടാക്കി ഇട്ടില്ലേനോ മ എല്ലാം പച്ചവാഴയ്ക്ക്യോക്കെ ഇട്ടിട്ടുള്ള പൊടി ണ്ടാക്കിയിട്ടില്ലേനോ
അത് ഫസ്റ്റിൽ കൊടുത്ത് ഫസ് ചില് എന്ത് ഇബടെ പറ്യ കുന്നം വായിക്കാന്നാ
ആഹ് കുന്നംവായക്കാ അതൊണ്ട് പൊടിണ്ടാക്കിണ്ടാഉം
ന്റെ വീട്ടില് ഉപ്പാക്ക്ണ്ട് അവിടെണ്ട് വാഴണ്ട് കുന്നവായക്കടെ അപ്പൊ അങ്ങനെ
ത്തു പോന്നിട്ടുണ്ടാക്കും.
എല്ലാരും ചോയിക്കും അണക്കെവിടുന്നാ അണക്കെവിടുന്ന ന്നിട്ട്ന്റെ കയ്യിന്നെന്നെ ഇവര് ഫ്രണ്ടിന്റെ കുട്ടിക്ക് കൊണ്ടോയി.
ആഹ് ആഹ് ആഹ്
എവിടയും കിട്ടാതല്ലേ ഭയങ്കര ഡിമാൻഡ്.
ആഹ് ഉം ഉം ആ അയിന് ഡിമാൻഡാ പച്ചക്കായ എല്ലോട് തുണ്ടാഉ അങ്ങൻത്തൊതൊക്കെ ഡിമാൻഡ് ആയിരിക്കും.
ഉം, ഈ കുന്നം വായ്ക്കന്ന് പറയണ അങ്ങനെ കിട്ടൂലത്ര
ആഹ് കിട്ടൂല
ഉം
മ്മളെ സാധാ നീന്ത്രപ്പയത്തിന്റെ കായെ കിട്ടുള്ളു.
ഉം
ണ്ടോല് പറഞ്ഞു എന്താണെങ്കിലും നമുക്ക് വാങ്ങിക്കൊടുക്കത് വാങ്ങാനും കിട്ടാത്തുമ്പോ ഭയങ്കര ബുദ്ധിമു ട്ടാണ് നർ ഞങ്ങക്ക് പിന്നെ അയന്നെ ണ്ടാവോണ്ട്
ആ ഹ് ആഹ് ആഹ്
ഇപ്പാക്കതിന്റെ
പ്പ ഹ് ഇല്ലെ ഞങ്ങള് പഴേ തറവാട് ആ ക്കാദ്യം ണ്ടായിരുന്നത് അപ്പൊ പഴയ ആൾക്കാര് ഇങ്ങനെ ഇണ്ടാക്കിക്കൊണ്ടിരിക്ക്ണത് അത്ങ്ങനെ ണ്ടായി ക്കൊണ്ടിരിക്കൂലേ അത ത് ഒഴിവായി ലെ അപ്പൊ പ്പാന്റെ സ്ഥലത്ത് പ്പാക്ക് കി കിട്ടിയ സ്ഥലത്തായതൊണ്ട് അതങ്ങനെ അഹ് പ്പ ക ൾഞ്ഞിട്ടില്ല പ്പാക്ക് കൊറെ പേര കുട്ടിയാളും മക്കളും ണ്ടായതോണ്ട്
ആഹ് ആഹ് ആഹ്
ഒന്നും കാട്ടാതെ വെച്ച് ഉം ഉം ഞാ കണ്ട് ണ് ഓരോര്ത്തര് വന്ന് വാങ്ങും ചെയ്യും.
ഏ ഹ് വേറെ എന്തെങ്കിലും കൃഷി ഇണ്ടാക്കല്ണ്ടോ ഇങ്ങട്ട് പ്പാ
ഇപ്പൊ വാഴന്നെ ഇപ്പൊ വാഴന്നെ വെക്കുള്ളൂ അങ്ങനെ പ്പ അങ്ങനെ കൃഷിക്കാരനൊന്ന അല്ല ഇങ്ങനെ ഒരു പാടത്തിന്റെ ഇതാവൊണ്ട്
ണ്ടാക്കും
സ്ഥലത്താവതൊണ്ട് പാടോല്ല നമ്മള് പാടത്തിന്റെ മേലങ്ങനെ കൊറേ കവുങ്ങും തെങ്ങ് ണ്ടാവൂലെ അങ്ങനെ മൺ ആ അങ്ങനെ കൊറെ കവുങ്ങും തെങ്ങും അങ്ങനെ ണ്ട്
നിങ്ങളാ വാത്ത്ക്കൂടെക്കെ
ഇ ഞങ്ങളാ ആ തറവാടില് ഈ പാടള്ളതോണ്ട്
ആ ണ്ടാവൂലേ ആഹ് ആഹ് ആഹ് നമ്മളെ ഈ ഭാഗത്തൊക്കെ പ്പൊ അങ്ങനെണ് എന്ത് സാധനം നമുക്ക് മ മറച്ച് വെക്കാതെ ണ്ടാക്കാൻ വജ്ജാ മണ്ണ് കണ്ടാ ഓല് കുത്തിപ്പൊ
ഉം നമുക്കൊരു സങ്കടാണ് അത് വരീം ണ്ടാക്കി
ഞാൻ ഇപ്രാവശ്യം മത്തന്റെല കുഴിച്ചിട്ടിട്ട് ഇൻക്ക് കിട്ടിയതെന്നെ ല്ല അത്ണ്ടാക്ണ ഇണ്ടാക്ണ ഇണ്ടാക്ണ പന്നി അങ്ങനെ തിന്ന് പോയി
ആ മത്തന്റെ എലേം തിന്നും
മത്തന്റെ എല തിന്നും ഉം മത്തന്റെ എല തിന്ന് പോവും ആ തൂമ്പ് തൂമ്പ് പച്ച കാണ് ണതോൽ തിന്ന്പോവാ നല്ല ചേൽക്ക് ണ്ടായി നി ഞാങ്ങട്ടൊരീസം വീ ട്ട്പ്പോയി വന്നപ്പോ ഞാന് ആ പുത്യാപ്ലനോടോയ്ച്ച് അല്ലാ എന്ത ഈ മ ത്തന്റെ എല ആരാ പ്പം നുള്ളി കൊണ്ടോയതോയ്ച്ച് അപ്പോളാണ് പന്ന്യാള് ആയിൻ്റെ തൂ മനുഷ്യമാര് നുള്ളി മാതിരി നുള്ളി പോയിക്ക അങ്ങനെ നുള്ളി പോയേക്ക
മത്തൻ്റെലത് ഞാനറീല ഇബടെക്കെ വരോയ് ഞങ്ങളവ്ടങ്ങനെ വല്ല്യേ തൊന്നല്ല ടൗണിന്റെ പോലെക്കെ തന്നെ ക്ഷെ ഇവടെ ഓല് ഞങ്ങള ബേക്കില് കൊർച്ച് സ്ഥലണ്ട് എളേ പ്പാടെ ഒര്ത്തിരി അഞ്ച്സെൻ്റെക്കെ ഇണ്ടാവോള്ളൂ അയ്ല് കൊറേ ചേമ്പും ചേനി മാത്രണ്ടായ്രുന്നു അങ്ങെനെ കാട് പിട്ച്ചമാതിരി ആ ങ്ങട്ട്ഞങ്ങള് കണ്ടുയ് ഇവിടെങ്ങനെ രാ ആ വിലെ വരും പിൻ രാവിലെക്കങ്ങനെ വര്ല്ലല്ലോ ഒരഞ്ചുമണി സമയത്തെക്കെ പേട്യാവും ഉം
മണിയാവുമ്പത്തേന് ഒരു കയറെങ്ങി
ഉം
ഒച്ചപ്പാട് കേട്ട് രാത്രിക്ക് ടോർച്ചടിച്ച് നോക്കിയ ഒന്നായിട്ട് കൂട്ടം കെട്ടി പോണ കാണാം
ഉം നല്ല ബുദ്ധിമുട്ടാണ് ഉം നമ്മക്കദിങ്ങനെ ഞമ്മക്കതിങ്ങന്ണ്ടാക്കി ഞമ്മളാ സമയ അർ എന്ത എട് ക്കാനൊക്കായ സമയത്ത് അതൊക്കെ അങ്ങനെ ആക്കിയൊരെടങ്ങേറ്ണ്ട് മൻ ത്രീം പണിട്
വല്യവല്ല്യ കൃഷിയൊക്കെ ചെയ്യുന്നാൾക്കാരെക്കെയ് പൂളകളൊക്കെ അങ്ങനക്കൊണ്ടാക് ഞമ്മക്കൊരിത്തിരി പോകുമ്പോള്ളര് ടെൻഷനെത്രേന്നോ ഞാം പറ ഇൻക്കന്നാ മത് ത്തലന്റെ നുള്ളി കൊണ്ടോയ് വെച്ച് ഞാൻ പറഞ്ഞു ചെയ്തു പ്പൊ അന്ന്തന്നെ നുള്ളിക്ക്ണേങ്കി അത് തീനി ന്ന്ട്ടിതിനെക്കെ മർച്ചൊക്കെ കൊട്തീനി അവ്ടെ മർചീൻ്റെള്ളുക്കൂടെ പോകോല്
തറവാട്ട്ലായിനന്ന് ഈ ഉണ്ടക്കെഴങ്ങില്ലേ അമ്മായികളക്കെ കുഴിച് ച്ചിന് ഉണ്ടക്കെഴ്ങ്ങൊക്കെ നല്ലോണോല് പഠിച് പർച്ചോൽക്കായി ഭയങ്കരിഷ്ടാത് ഈ മധുരക്കെഴ്ങ്ങ് അങ്ങനെന്ത് അത് ഭയങ്കരിഷ്ട്ടത് അത് തീര
ചെലതൊക്കോല് പോളിച്ചിട്ണ്ണ്ണ്ട്
ഏയ് തേങ്ങിം കാട്ടും
ആഹ് തേഹ് തേങ്ങ ചാട്യാ പൊളിച്ചിട്ണ് ണ്ട്
ഉം ഉം
തേങ്ങ ച് ചെകിരി വേറെം തേങ്ങ വേറാക്കിട്ണ പോകും ചോൽക്കതോണ്ട് അതൊന്നും കാട്ടാവെയ്ക്ക്ണില്ല
തേങ്ങൻ്റിം മത്തന്റെലെടെം ഞാനാദ്യായിട്ട് കേക്കാട്ടോ പൂള പൂള അതെങ്ങന ആഹ്
ഒര് സാധനം നിക്കാനയക്ക്ണില്ല ആ പുതിയ മണ്ണ് കണ്ടാ ഓല് കൊണ്ടോവും അത് നുള്ളിക്കൊണ്ടോവ ഞാൻ പറഞ്ഞ് കാട്ട്ൻ്റുള്ളിലേറ്റ കുയ്ച്ചിടേണ്ടിരുന്ന പിന്നീണ്ടാവും അല്ലാതെ നെരന്ന സെൽത്ത് കാട് വെട്ടിക്കാണ്ടൊന്നും ണ്ടാക്കാനയ്ക്ക്ണില്ലേറെ
ആഹ്
ഇഞ്ഞി കൊർച്ചേരൊർങ്ങോ കുട്ടി
ആഹ് ചെൽപ്പോ ചെൽപ്പോരുമണിക്കൂറൊന്നരമണിക്കൂറൊർങ്ങി തെരും ചെൽപ്പോ വേഗംന്ന് ഒര് വിധം ഓര് പോണീന്റെ മുന്നേ ഞാൻ കൊറേക്ക്ങ്ങനെ ഓനേണ്ട് ചിയ്യും ഉം അട്ച്ചൂരിടും തൊടക്കൂല തൊടച്ചയ്ഞ്ഞ
ഇന്ന അതെന്ത അങ്ങോട്ട് വെച്ച
ഉം തൊടച്ച ഉച്ചക്ക് ഭക്ഷണം അവനിക്ക് കൊണ്ടൊകാൻ വേണ്ടി ചോറും ആഹ് മുട്ട ഓംപ്ലേറ്റ് അടിച്ച് കൊടുത്തതാണ് എനിക്ക് മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് അതിന്നി ശരിയാക്കണം. ഞാനൊറ്റക്കെ ഉണ്ടാവുള്ളൂ ഉച്ചക്ക് ആരും ഉണ്ടാവൂല്ല ഉം അപ്പൊ പിന്നെ നമ്മളെന്തെങ്കിലും തട്ടിക്കൂട്ടി പിന്നെ ഉം ഒറ്റക്കാവുമ്പോ പിന്നെ നമക്ക്
ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട്കാണ്ട് തിന്ന ഉപ്പേരി ഒക്കെ ഇണ്ടായാല് അങ്ങനെ തിന്നാ മതി ഒറ്റക്കാവുമ്പൊ.
ആഹ് ഇൻക്ക് പിന്നെ ഇഷ്ട്ടാണ് നമ്മളെ സ്കൂൾ കൂട്ടാനേളെന്നെ ഇഷ്ടം ഉള്ളിക്കൂട്ടാന് നമ്മള ഉപ്പേരിനേക്കായി ഇഷ്ട അങ്ങൻത്തെ കൂട്ടാന്
ഏഹ് എല്ലാ ദിവസം മീൻ വാങ്ങോ?
അല്ലാ ഇല്ല അങ്ങനെ എപ്പഴൊന്നും അല്ല ഞങ്ങൾക്കിപ്പൊ അരക്കിലൊ വാങ്ങ്യാ തന്നെ ഇണ്ടാവും രണ്ട് ദിവസ അങ്ങനെ ഞാൻ ഒ തൻച ഉച്ചക്കാരു ഇല്ലലൊ വൈന്നേരം മാ
വെള്ളി ആഴ്ചേ
സ്പെഷ്യല് അങ്ങനൊന്നുല്ല എന്നാ എന്നാ തോന്നി അങ്ങനെ ഇണ്ടാക്കും ഉം ഞങ്ങള അധികം ഞായറാഴ്ചെ ശനിയാഴ്ചയക്കായിറ്റ.
ക്കണൊന്നുല്ല
ഉം ഉം അങ്ങനൊന്നുല്ല
ആഹ്
ഞങ്ങക്ക് ശനിയൊ ഞായറോ.
അങ്ങനെക്കണ്ടൊ.
കുട്ടീള് ഇല്ല ഒഴിവില്ല ദിവസെ ഇണ്ടാക്കൊള്ളു
ആഹ് ഇണ്ടാക്കൊള്ളു ആഹ് ആഹ് ആഹ് വെള്ളിയാച്ച സ്കൂള്ണ്ടാവുലെ ഓല്ക്ക് ശനിം നായറും ലീവായിരിക്കും
ആഹ് ശനി ഞായറും ലീവാ.
ഏഹ് ശരി അന്ന് മദ്രസ് ഉണ്ടാവുലെ ശനി ഞായറും ആഹ് ഇപ്പയുപിക്കാർക്ക് ശനി തൊടങ്ങ്ണ്ട്
ഉം മദ്രസ്ണ്ട് മദ്രസ്ണ്ടാ ഉം മദ്രസ്ണ്ടാവു മദ്രസ് വർല
ഉം മദ്രസ്ന് ഇണ്ടാവില്ല മുഹറം ഒമ്പതും പത്തിനും ലീവ് ഇണ്ടായതോണ്ട്.
ഉം ഉം
അത് കഴ്ഞു
ഉം എങ്ങനെ ഇങ്ങനെ ഈ മീപ്പ കൊട്ത്തത് കോറന്നെ. കോറ കോറന്നെ കൊട്ത്തത് ഞാൻ ഇങ്ങനെ തിന്നില കർതീറ്റ് നിർത്തീട്ടില്ല. അങ്ങനെ നിർത്തി രണ്ട് ദിവസ. പ്പം കൊട്ക്കാതിരുന്ന പിന്നെ കൊടുക്കും ഇപ രണ്ടീസായിട്ട് അങ്ങന കൊട്ത്തിട്ടില്ല. അപ്പൊ ഇന്നൊന്ന് കൊട്ത്തോ ക്ക്യേത രാവിലെ അപ്പൊ കൊർച്ചൊക്ക തിന്നു. ഇൻക്ക് ഭയങ്കര ഇഷ്ടെരുന്നു ആദ്യൊക്കെ. കൊട്ത്ത ആ ടൈമിലൊക്കെ തിന്നീന്നു ഇപ്പൊ ഇങ്ങനെ തിന്ന് തിന്ന് തിന്ന്. അതങ്ങനെ വെർത്തത.
ആഹ് ശരി
പി ഇപ്പൊ രണ്ടീസം കൊട്ക്കാതെ അങ്ങന കൊട്ത്തു അമൃതപ്പൊടി ഇപ്പൊ നാന് ഫസ്റ്റ് കൊട്ത്ത് തൊടങ്ങീട്ടൊള്ളു.
ഏഹ് ഇഞ്ഞി അലക്കാനില്ലെ അലക്കലൊക്കെ കഴിഞൊപ മക്കള് പോവുമ്പ
മിഷീന് ഇണ്ട്. മിഷീനിൽ ഇടുന്നൊക്ക മിഷീനിലിടും അല്ലാത്ത ചളിള്ളതൊ പിന്നെ വേഗം ഓന്റെ മൂത്രം അങ്ങൻത്തൊക്കെ കല്ല്മ്മെ വേ മൂ ഇത്രക്കേ നമുക്ക് ഒപ്പടുമ്പോരു ഇത് കിട്ടൂലല്ലോ
കിട്ടൂല ഉം ഉം
ആഹ്
അത് പിന്നെ ഏതായാലും ഒലുമ്പി ഇണ്ടാക്കണം അപ്പൊ പിന്നെ അയിലാറെ നല്ലത് കല്ലുമ്മതന്നെ തിര്മ്പ മെഷീനിൽ ഇടണെങ്കില് വേറെ സെപ്പറേറ്റ് ഒല്മ്പി ഇണ്ടാക്കണല്ലോ
ആഹ് ഒക്കെ വാണം ഉം
ഓട്ടോമേറ്റിക് ആണോ ഇങ്ങള്ത് ഏഹ് ആഹ് ഏഹ് ആഹ് ശെരി
ന്നാ ശെരിന്നാ ഉം ഉം